അഹ്
ഹലോ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു
ആഹ് ആഹ് പറഞ്ഞോളൂ
ഞങ്ങള് എന്റെ ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നു
ആഹ് ആഹ്
അതിന് പോയതും ഒക്കെ പറയാന്ന് വിചാരിച്ചു വിളിച്ചത
ആഹ് ആഹ് എവിടെ കല്യാണ എങ്ങനെനി ഓടെ സ്ഥലോടെനി മംഗലാപുരോ മംഗലാപുരത്ത്
ആഹ് മംഗലപുരതയിന് കല്യാണം അപ്പൊ ഞങ്ങള് ട്രെയിനില് പോയി
ആഹ് ആഹ് അതങ്ങന ആരക്കെനി പോയിനെ
ഞാന് എന്റെ ഉമ്മ അമ്മായി അമ്മായിന്റെ മക്കള് അമ്മായിന്റെ മാപ്പിള അല്ലാരുംപാടെ പോയി
ആഹ് ആഹ് എങ്ങനെ എടുക്കാ ആദ്യം പോയത്
അവ അങ്ങൾ മംഗലാപുരം പിടിച്ച് പോയി ബസ്
ആഹ്
പിന്നെ ഓ കല്യാണക്കെ കഴിഞ്ഞ് പിന്നെ ഓലെ കുടുംബത്തില് ല- പരേൽ നിന്ന് ഒരു ലോ ബിൽഡിങ്ങിൽ നിന്ന്
അല്ല ഏതാം ആദ്യഇങ്ങനെ ഇങ്ങൾ ഇബടുക്കു പോവേ പറൂക്കോ
ഏ
നിങ്ങളോടുക്ക ആദ്യം പോയേ എന്നിട്ടാണോ ട്രെയിനോടന്ന് കയറിയെന്ന്
ആ ഫറൂഖില് പോയി അവിടുന്ന് ട്രെയിനി കേറി
ആ ആ എന്നിട്ട് ഇടത്തെ ഭക്ഷണൊക്കെ കൊണ്ടോയിഞൊ
ഏ ഭക്ഷണന്നും ഉണ്ടോയില്ല ഞങ്ങള് ഭക്ഷണം കഴിച്ചു പോയി
ആ ആ അടാ ട്രെയിനില് ആ അന്ന് നടാട കയറുആണോ അല്ലെ കയറിനിഅന്റെ മുന്നേ കേറി-
ഇല്ലാ നാടാട
ഏ എന്നിട്ട് എന്താ എങ്ങനെ എത്ര മണിക്കൂർ ട്രെയില് നിന്നു
മൂന്ന് മണിക്കൂർ
മൂന്നൺ ഏ മൂന്നഅണിക്കൂർ ന മു മംഗലപുരി ആ വാറു- ക്കുന്ന് കയറിയോണ്ട് മൂന്നണിക്കൂറക്കാരല്ലേ
ഉം അ
ആ എന്നിട്ട് അങ്ങനെ എങ്ങനെ എന്നിട്ട് അവിടുന്ന് വണ്ടിയില് പറഞ്ഞരു എത്തക്ക്
വണ്ടിൽ പോയി പിന്നെ അന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ട്രേനിൽ കേറി
ആ
യാത്ര തുടങ്ങി നല്ല രസാ നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല പച്ച പ്പുള്ള പന ചോലകളിലൂടെ എന്താണ്
ആ നല്ല അയിരേ അ നല്ല രസാ അത് ഞ ഞങ്ങള് പോ പോയന്നു അങ്ങനെന്നെ നല്ല അയില് എമ്മ പോയന്റെ നെറുകൂടെ പോണതാണ് ഭാങ്- ആ നല്ല ഭംഗിയല്ലരു സ്ഥലാ
ആ
ഞ അങ്ങനെ അങ്ങനെ കണ്ടീന്യോ
ഓ കണ്ടിന്നു
ആ പിന്നെ
പിന്നെ ആ
നമ്മൾ കാടിന്റെ ഉള്ളി കൂടിയൊക്കെ അങ്ങനൊട് പോവും എടെ അന്ന് എന്താ ഡ്രസ്സൊക്കെ ട്ടിനെ
ഞാന് ചെറിയട് അന്ന പ്രായട്ടില്ല അന്ന തീരെ തടില്ലേ നൻ തടിച്ച്
ആഹ് തടി തടിച് ആ എന്നിട്ട് പിന്നെ അങ്ങനെ പോയി പിന്നെ അവിടെ എത്തി ഓടെ എ ഉം നിങ്ങളെ കല്യാണ പേരേൽ എത്- ത്തി മൂന്നഅണിക്കൂറായപ്പോ ഇനെ ആ അവിടുന്ന് ബ ബസ് കേറണോ
ആ അ ഞങ്ങള് വണ്ടി ഓല് കൊണ്ടരാ ഔല് അവിട്ത്തെ ആൾക്കാര് കൊണ്ടുവരാൻ
ആ ആ
എക്കെ
ആ അലോ
അലോ അലോ ആടക്ക് എന്നിട്ട് നിങ്ങള് എറങ്ങി വണ്ടിയെല് കല്യാണ പേരേല് എത്തി ഫുഡൊക്കെ കഴിച്ച്-
ആഹ് ആഹ് അല്ലാ എന്നി - ട്ട് നിങ്ങള് കല്യ ആഹ് കല്യാണ പെരെല് മംഗലാപുരൊക്കെ ആവുമ്പോ വ്യത്യസ് ത്തമായ സംഗതിയല്ലല്ലോ ഇണ്ടാവുക
കല്യാണം
ആഹ്
ഫുഡും കാര്യക്കെ വ്യത്യസ്ഥവാണേ വല്യ- നല്ല രസല്ല ഫുഡൊക്കെനി പക്ഷെ മെല്ലെ സയ് കായൂരട്ത്ത്
അയാ അവുടുത്തെ മണം
ഉം
അവിടെ ഇങ്ങനെ പറണ കേക്കാം ഒരു പേക്ക്- പാല് ചായേല് വള്ളം കൂട്ടാതാണ്ട് ചായ ഉണ്ടാക്കുവാന്നൊക്കെ പർഞ്ഞേ ഒരു ഗ്ലാസ് പാലിന്റെ കൊറച്ച് വെള്ളം നല്ല രസവാ അവുടുത്തെ ചായ -
നല്ല ടേസ്റ്റാണ് ചായ നല്ല ഫുഡൊക്കെയാണ് നല്ല ടേസ്റ്റാണ് അങ്ങനെ-
ആഹ് ഓലെന്താ റൂ പെരെയോ ഓൽക്കൊക്കെ?
അല്ല ഓലക്ക് വല്യ ബിൽഡിങ്ങ്ണ്ടാവൂലേ ഈ ലോഡ്ജ് പോലെ
ആഹ് ആഹ്
ആഹ് അങ്ങനെ ഏറ്റും മോള്ളേനോ ള് ട്ടൗ ടെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് റൂമ് ഒരു അടുക്കള ഒരു ഹാള് അങ്ങനെ നല്ല രസവെനി പിന്നെ മോൾന്ന് നോക്കിയ ബീച്ചൊക്കെ കാണാം നല്ല അടിപൊളി വൈബ്ബേനു
ആയാ രസേക്കാരെ
ഉം
ഞമ്മല്ലാരും വാട കൂടിയാണ്ട് എന്നിട്ട് പിന്നെ ഞങ്ങള് എട്ക്ക് എങ്കി പോയൊക്കെ ചെയ്തോ
ആഹ് ഞങ്ങള് ഓലെ ബാക്കിലുള്ള വീട്ട്ക്കൊക്കെ പോയി പിന്നെ വീ ബീച്
എങ്ങനെ ഓലെ വണ്ടീല് പോവേ
അല്ലല്ല നടന്നു പോയി നട് നട്ക്കാനുള്ള ദൂരൊള്ളൂ പിന്നെ ട്രെയിൻ പാളത്തിക്കൂടൊക്കെ നട്ന്ന്- കൊറെ നല്ല നല്ല ഹാപ്പീല് നല്ല കഴിഞ്ഞ് പോന്ന കാലം
ആഹ് എന്നിട്ട് പിന്നെ കടൽ അവിടെ കടലോ അങ്ങനെ അങ്ങനൊക്കെണ്ടോ ഏഹ് വീച്ച് പോയി ഇതായോ വള്ളത്തിലെറങ്ങിയോ
പോയി വെള്ളത്തിലെറങ്ങി ഞങ്ങള് അതാണ് വിറ്റ്
ആഹ്
ഞാൻ വെള്ള പാന്റ് ആ ഇട്ടേനി
ആഹ്
ഇങ്ങട്ടാടെ വെള്ളത്തിലാണ്ട് എറങ്ങിയപ്പോത്തിനും ഫുള്ള് എല്ലാം നനച്ചു കാണും ആകെ ഇങ്ങട്ടെല്ലാരും കൂ
അള്ളാ എന്നിട്ട് എന്ത് കാട്ടീ വേറെ ഇല്ലേനി
ആഹ്
തൊണ്ട്ണ്ടായിനി ആവ് എന്താക്ക്‌യാണ്ട് വെള്ളത്തി ചാടി കളിച് നല്ല എൻജോയ് ജോയ് ചെയ്തു പിന്നെ ഇങ്ങട്ട് പോരുമ്പളാണ് രസം ഞാനൊരു കാര്യം പറഞ്ഞു തരാം
ആഹ്
ഞാനും ഏഹ് എന്റെ ഉമ്മേം എന്റെ അനിയത്തിം അനിയത്തില്ല അനിയനും ഒക്കെ ഞങ്ങളെല്ലാരും പോര് ഏന്നിട്ടൊരു ചെക്കനില്ലേ
ഏഹ് അതില്ലല്ലോ എന്നിട്ട്ല്ലേ എന്നിട്ടേയ്
ഇങ്ങട്ടൊരു ചെക്കനെ നമ്പറ് എഴുതി തന്ന് ഉം
അത് നോക്ക് ങ്ങ അന്നെ നോക്കേക്കാരലേ?
ആഹ് ആഹ് നോക്കി ഇന്നെ നോക്കിങ്ങെ കുത്തർന്ന് അപ്പ ഞാനും അങ്ങട്ട് നോക്കി നോക്കി നോ കണ്ടിൽ നോക്ക
അല്ല എന്നിട്ട് കടൽപ്പുറത്തു നിന്ന് നിങ്ങൾ വന്ന് എന്താ പോയി
ആഹ് പിന്നെ ഞങ്ങ ആദ്യ ശീച്ചല്ല നിക്കണേ പിന്നെ ഞങ്ങള് വീട്ടിലെത്തി പ അടിപ്പൊളി നെയ്ച്ചോറും കോഴിക്കറി ചപ്പാത്തി പൊറാട്ടി ഒക്കെ ഓലും റെഡി ആക്കി വെച്ചിണ് പള്ളീൽ കോയി പൊരിച്ചതൊക്കെ എന്നിട്ട് ഞങ്ങ കഴഞ്ഞി വന്ന് മേലൊക്കെ കൈക്കി അത്‌ കഴിചെ ഞങ്ങൾ കടന്നുറങ്ങി പിന്നെ സുബക്ക് നീച്ച്
ആഹ് ഇങ്ങട്ടന്നെ പോന്ന് എന്നട്ട് എത്ര മണി അല്ല അപ്പൊ ട്രെയിൻ ല് പോരുന്നോ അവിടുന്ന് ബസ്സിന് പോരുന്നോ
ആഹ് ബസ്സില് പോര്ണം
എത്ര
ഏഹ്
കൊറെ പോര്ന്നോ
ആഹ് ഒരു അത്യാവശ്യം ആഹ് ഒരു പന്ത്രണ്ട് കിലോമീറ്ററള്ള പോര്ണം
എന്നെ
ആഹ് അത്ര ദൂരണ്ട്
ഉം ഇന്നിട്ട് അങ്ങനല്ല അപ്പൊ പൈസ ഒക്കെ നല്ല ചേലവുണ്ട് അങ്ങനെയൊക്കെ പോവാനൊക്കെ
അല്ല അമ്മായി ഓരോ എടുത്തതാണ് പൈസക്കെ പിന്നെ ഉമ്മന്റെ അടുത്തുണ്ട് കുറച്ചൊക്കെ വല്ല്യ പൈസ ഒന്നും ഇല്ല അനിയത്തില്ല അനിയത്തില്ല അനിയത്തി അന്ന് ഇല്ല
ഏഹ്
അനിയത്തി ഉണ്ടായില്ലേന്ൻ
അഹ് തടി അപ്പ അന്ന് തടിയില്ല ന നല്ല തടില്ല തേനി
ആഹ് തീരെ തടില്ലാതെ സ്ലിംമായിട്ടേ
ആഹ് ഇപ്പത്തല്ലേ തടിയൊക്കെ കൂടില്ലേ പിന്നെ പ്ര നമ്മള് പ്രായങ്ങളാണേന്നുസരിച്ച് തടി കൂടുല്ലോ
പക്ഷെ ഫുഡ് കഴിച്ചൊണ്ടാണ് മെയിൻ
ആഹ്
ഞാനിപ്പോ ഒരു എൺപത് എൺമ്പത്തഞ്ച് തോണ്ണൂറൊക്കെ ഉണ്ടാവോ തോന്നത്
അത് നല്ലോ കൊറക്ക ഏഹ് നല്ലോ കൊറക്ക തടി നല്ലോ കൊറക്ക
ഒരു ആഴ്ച
ആഹ് അഹ് പിന്ന ഫുഡുകളൊക്കെ നല്ലോട് കുറച്ചാ മതി കല്ല്യാണ പേരേക്കൊക്കെ പോ
വിചാരിച്ചുണ്ട് അത്ങ്ങനെ ആലോചിച്ചുണ്ട്
ജിമ്മിന് നമ്മള ശരീരത്തില് എന്തെങ്കിലും കൊ
പോണില്ല ഇല്ല ഒരു സാ ത്തിനുള്ള ചെയ്താണ്ട് പോരാൻ പറയേണ്ട ഇൻക്ഷ അള്ള അയ്ൻ ചേരണം കാല്ൻ അധികം ഇതില്ലാത്തതൊക്കെ ചെയ്താണ്ട്
അത് ഞാൻ പറയുന്നത എന്താന്നോ അത് പോണയിട്ട് നല്ല നിങ്ങൾ ഒരാഴ്ച ഇങ്ങൾ ങ്ങളമ്മ അത് ക്കെ അത് ഇങ്ങളൊന്നും ഇങ്ങള് ഇങ്ങളിപ്പോ തടി കൊറച്ചീനീന്ന് പറഞ്ഞല്ലോ പറഞ്ഞോ അതോ
ആഹ് അഹ് തടി കുറച്ചീന് അഞ്ചിലോ പത്തിലോ കൊറച്ച് ആളാ
ആ ആ ആള്, ഏഹ് ഇങ്ങള് ഇങ്ങക്ക് മാണ്ടി ഇങ്ങള് നിന്നാല് ഇങ്ങള് കൊറേയല്ലോ. പ്പന്നാല് ഇങ്ങള് പഞ്ചസാര മാത്രം കൊർച്ചാ മതി.
പക്ഷെ എല്ലാരും കുടിക്കണണ്ടഴിഞ്ഞ മ്മള് കുടിച്ച്
അത് ഏഹ് അമ്മളന്നെ അമ്മളോ ആ ഞാ തടി കൂടൂന്ന്ള്ളരു മന്സ്സ്ണ്ടായാ മതി.
അല്ലാതെ തടി ഇതാവൂല. ങ്ങക്ക് ഏഹ് എത്രുട്ടികളാ?
എനിക്കൊരുട്ട്യേള്ളു. പക്ഷെ വയസായി. ഇരുപതൊന്നു വയസ് ആയി.
ഇരുപത്തൊന്ന് വയസ്സായാലും ഇഞ്ഞ ത്രക്കെ പ്രായങ്ങള്ണ്ട് ങ്ങക്ക് നല്ലെ സരീരം നല്ല മേന്റെ മനസ്സ്ല് ന്നൊരു, തടില്ലാന്ന് പർണാല് ഇങ്ങനെരു ഒരു രൂപപ്പം എന്താന്നാവാന്നോ, കുട്ട്വാളൊക്കെ വല്യാതാവുമ്പം പ്രായം തോന്നിച്ചാതക്ക ന് പ്പല്ല ഏഹ്
എന്റസ്ബന്റ്
എക്സൈസ് ചെയ്താൽ മതി. ന്നായ്ക്കോട്ടെന്നാ വെച്ചാളി. മാപ്പ്ളാര് വിളിക്കുമ്പൊ,
എ
ഹലോ